ഹലോ കേൾക്കുന്നുണ്ടോ അതൊക്കെ
എവിടാണ് കേൾക്കാൻ പറ്റുന്നുണ്ടോആഹ ഉണ്ട് ഉണ്ട് എവിടാ വീട്ടിലാണോ
ആവീട്ടിലാണ്
ചുമ്മാ ഇരിക്കണ്ആ
ഹലോ തിരക്കാണോ തൊരക്കാണോ
ആ ഇപ്പൊ വിളിക്കാം ഇപ്പൊ വിളിക്കാം
ഉ
ഹലോ
ഹലോ
ആഹ എവിടെയാണ് ഷോപ്പിലാണാ
ഇല്ലില്ല ഞാൻ വീട്ടിലാ
ആ എന്തൊക്കെ യുണ്ട് വിശേഷം ഊണൊക്കെ കഴിഞ്ഞോ
ആ മോളെ മോളെ വിളിക്കണേ കേട്ടു
ആആആ
പിന്നെ അവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ
ഒരു ഒരാളുണ്ട് ബാക്കിയൊക്കെ വലുതായി
യു കെ ജിയില് പഠിക്കണ് ബാക്കി മക്കളൊക്കെ പ്ലസ് ടു ഇല്ല വന്നിട്ടില്ല മോൻ ഇപ്പ വരും യു കെ ജി പഠിക്കുന്നവള ള്ളൂ വന്നിട്ടില്ലഇപ്പ മൂന്നരക്കെ വിടു മൂന്നരയായി ഇപ്പ തന്നെ വരും
തിരേണ്ട തരുോ
ബാക്കി രണ്ടു പേര് ഒമ്പതില് രണ്ടാമത്താള് മൂത്തത് പ്ലസ് ടു എഴുതിയേക്കണ്ആ എല്ലാരൊക്കെ വലുതായി ഒരാളോ ആ ഒരാളോ ളോ മോന് മോന്
മോന് രണ്ട് പേരുണ്ട് ഒരാൾ കെടന്ന് ഉറങ്ങണ് രണ്ടര രണ്ടര വയസ് രണ്ടര രണ്ടര
ആ ഓക്കെ ഓക്കെ ഓക്കെ എന്താർന്നു ആ ഒതുങ്ങി ഉച്ചക്കത്തേക്ക് എന്താർന്ന് ഫുഡൊക്കെ
ചക്ക് ചോറ് ചോറ് ചക്ക മിൻ കറി ഉം അവിട
ഞങ്ങ് നോമ്പാണ് ന്ന് വൈകുന്നേരം എന്തേലും ഉണ്ടാക്കണം
നോമ്പാണോ ആഹ് മറ്റേ മുഹറ അന്റെ നോമ്പല്ലേ ആ അതിന് നോമ്പ് എടുക്കല്ലേ
ആ അതിനെ നോമ്പടുക്കും രണ്ടെണ്ണം കൊടുക്കും എല്ലാം പിടിക്കൂല ഒമ്പതും പത്തും മാത്രം പിടിക്കും ലാസ്റ്റ്ത്തരണ്ട് ഇന്ന് നാളെ ഉള്ളു രണ്ടു ദിവസം
നാളെ എന്താണ് അപ്പൊ സ്പെഷ്യല്
നാളെ എന്തതിലൊക്കാ മേടിക്കണം ചിക്കനാ മക്കള ഇണ്ടാവൂല നാളെ മക്കൾക്കൊന്ന നോമ്പ്ണ്ടാവ ആ
മക്കൾക്ക് നോമ്പുണ്ടോ
ആഹ് മക്കൾക്കുണ്ട് ആഹ് ആ ഉണ്ട്ണ്ട് കുഞ്ഞാൾ പടിക്കൂലേ അതിനില്ല അതിനില്ല അതിനെ പിടിപ്പിക്കാറായി ല്ല പിടിക്കൂല
മറ്റേ നോമ്പൊക്കെ എടുക്കോ വല്ല്യ നോമ്പൊക്കെ അല്ലേ
ആഹ് വല്യ നോമ്പ് ആഹ് ചെറുതിനെ പിടിപ്പിക്കൂല
ല്ല ഏ എടുക്കും
ആഹ് എടുക്കും കൊടുക്കും അതെല്ലാവരും എടുക്കും ആഹ്
ഉം
അ
നോമ്പിനൊക്കെ പ്രത്യേകിച്ച് വീട്ടിൽ എന്താ ഉണ്ടാക്കാറ്
നോമ്പിനൊക്കെ അവിടെ കട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കും ചെറുകടി മറ്റേ സവാള ബജി അങ്ങനെ ചെറിയ അടികൾ അത് ന്തേലൊക്ക ഉണ്ടാക്ക
മറ്റേ കഞ്ഞി ഉണ്ടാകത്തില്ല കഞ്ഞി ഉണ്ടാക്കലോ നോമ്പുകത്തി ഉം ഉണ്ടാക്കിട്ടുണ്ടോ ആ നല്ല ടേസ്റ്റ് ആ ഞങ്ങള് ഞങ്ങള് കഴിച്ചപ്പണ്ട്
ആഹ് അങ്ക തരഞ്ഞേണാ തരുവ അടുത്ത് ആരെങ്കിലും വച്ചത് തരുവായിരിക്കു അല്ലേ
അല്ല അടുത്തൊരു കൊച്ചുണ്ട് അപ്പ കൊച്ച് പള്ളി പോയി മേടിക്കും അപ്പം തകിളി കൂടെ പാത്രം കൊടുത്തു വിടും അങ്ങനെല്ല എനിക്ക് ഭയങ്കര ഇഷ്ടല്ല കഴി ഇ എന്റെ ഹസ്ബന്റിന് ഇഷ്ടാ കഴിക്കാൻ
ആഹ് അ ജീരകക്കഞ്ഞി നല്ല ടേസ്റ്റ് ആഹ്
പിന്നെ വേറെന്തുണ്ട് കുക്കിങ് ഒക്കെ ഉണ്ടായിട്ടില്ലേ
നമ്മുടെ ആവശ്യത്തിന് ചെയ്യൊക്കെ ചെയ്യും വൈകുന്നേരം തന്ന ആഹ
അതിനകത്ത് എന്വാ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് സ്നാക്കൊക്കെ ഉണ്ടാക്കി
ആഹ് സ്നാക്സ് എന്തെങ്കിലൊക്കെ വാങ്ങിക്കും കടന്ന്
അവിടെ എന്താ ഉണ്ടാക്കണ വൈകുന്നേരം എന്താ സ്പെഷ്യൽ ഒക്കെ
ഇവിടെ ഇന്ന് ഇന്ന് ഞാൻ ഒന്ന് ഉണ്ടാക്കില്ല ഇനി അവള് വന്നട്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കൻ പറ്റും ആക്ക് ചെ ഇപ്പൊ നൂഡിൽസ് മതിന്ന് പറയും ചിലപ്പോം ബ്രെഡ് വേണന്ന് പറയും വണം സ്റ്റോക്കാ സ്റ്റോ അെ നിങ്ങൾ എച്ചു എപ്പഴും അതിന്റെ സ്വഭാവങ്ങൾ മാറുന്നുന്ന് പറയാൻ പറ്റത്തില്ലല്ലേ
ചെറിയ മോള ഉറങ്ങണാ
ചെറിയ മോനാ ചെറുത് മോനാണ്
മോനാ ഉറങ്ങേണ്
ആ ഉറങ്ങ്ന്ന് ഉറങ്ങ്ന്ന്
ആ മറ്റത് മോളാണാ
ആ മോള് സ്കൂളിന്ന് വരുമ്പം ഈ ചോറൊന്നും അങ്ങനെ കഴിക്കത്തില്ല
ഉള്ളൂല ആ ചോറ് കൊടുത്ത് വിടോ
ചോറാണ് ഓൾക്ക് ഇഷ്ടം അല്ല നമ്മള് ബിരിയാണിയൊ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയ അവൾ തിന്നത്തില്ല ബിരിയാണിയോട് ഒന്ന് ഇപ്പം വല്യ കുഞ്ഞിലൊക്കെ കഴിക്കായിരുന്നു ഇപ്പം താല്പര്യം
ആ ഇപ്പത്ത മക്കക്ക് ചോറ് വേണ്ട ല്ല വേറെ എന്തെങ്കിലൊക്കെ
ആഹ പിന്നെ
വീട്ടില് ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇണ്ട കൃഷി ഇവിടെ ഇല്ല അവടെ പച്ചക്കറി
ആ ഇവിടെ ഇപ്പൊ നമ്മടെ അത്യാവശ്യത്തിനുള്ള ഓവ ക്ക ചീര അങ്ങനെക്കള്ള സംഭവങ്ങളില്ലേ കോവക്ക ചീര പയറ് അങ്ങനെ
ആ ആ ചക്ക മാങ്ങിയൊക്കെ ഇണ്ടാവോ
ചക്കയൊക്കെ ഞങ്ങടെ വീട്ടിലില്ല അപ്പുറത്തും ഇപ്പറത്തുന്നൊക്കെ എല്ലാരും തരും
ആ എന്തേലും വർക്ക് ചെയ്യണ്ടാ
ഇല്ലല്ല അവിടോ
ഇല്ല ഇല്ല
ഉം
ഉം ഇല്ല ഇവിടെണ്ട് ഡ്രൈവറാണ് അവിടെന്താ ജോലി ഉം അവിടെ എന്താ ജോലി ഹസ്ബന്റിന്
ക്രെയിൻ അറിയാമോ ക്രെയിൻ ഓപ്പറേറ്റർ നമുക്ക് ക്രെയിൻ ഉണ്ട്
ആ ആ ഉം വെക്കേഷനൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു ടൂറൊക്കെ പോയാ
വെക്കേഷൻ ഇപ്രാവശ്യം നമ്മള് ഇവിടെ അടുത്ത് പൊന്മുടി എന്നൊക്കെ പറയും അവിടെ പോയി
ആ ആ
അവിടെ പോയാ പിന്നെങ്ങും പോവാൻ പറ്റിയില്ല
ആ
അവിടെ പ്രത്യേകിച്ച് കാണാൻ എന്താണ് ഭയങ്കര കോട മഞ്ഞാണ്
ഹാ
കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കന്യാകുമാരിയില് ഒരു ടു ഡേയ്സ് സ്റ്റേ ചെയ്താർന്നു ആ നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റൂസായപ്പഴാ
പോയിത് ആ ആഹ് ഭയ്ങ്കര ചൂടൊക്കെല്ലായിർന്നു വെക്കേഷനെ
ഉം ചൂടാർന്ന്
ആ
പൊന്മുടിയിലൊക്കെ മഴയൊക്കെണ്ടായിരുന്നു മഴയും നല്ല തണുപ്പും കോടമഞ്ഞില്ലേ കോടമലഞ്ഞും ഒന്നും കാണാൻ പറ്റുന്നില്ല ഉം
ആഹ് ആഹ് ആഹ്
നല്ല നല്ല ക്ലൈമറ്റാ ആ എവിടേങ്കിലും പൊന്മുടി ട്രിവാൻഡ്രം
ആ ഞങ്ങളൊന്നും പോയിട്ടില്ല അവിടെ ഞങ്ങള് മൂന്നാറ് അവിടൊക്കെ പോയി
അവിടുന്ന് അടുത്താണോ
ഊട്ടി ഏ ദൂരോണ്ട് ഉം നല്ല ദൂരൊക്കെണ്ട്
ഉം
ആ അങ്ങനെയ നോക്കും ആ ഞങ്ങളെല്ലാരും കൂടെം മു ഞങ്ങളടെ കുടുംബക്കാരൊക്കെ കൂടി പോയിട്ടുണ്ട് ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ട്
ഏ ഞങ്ങള് ഞങ്ങള് ഊട്ടിക്ക് പോവാനായിട്ട് പ്ലാൻ ചെയ് ടെ ഹസ്ബൻറിന്റെര് ഫ്രണ്ടിന്റെറെ കൂടെ അപ്പൊ ഫ്രണ്ടിന്റെ മോൻ ഏ പ്ലസ ടൂല പഠിക്കുന്ന അവിടാണ് പ്ലസ് ടുനാ പഠിക്കുന്നെ അപ്പൊ അയാള റിസൾട്ട് വന്ന പറ്റേക്ക് അയാള് ഒര് സബ്ജക്റ്റിന് ഫെയിൽ ആയി അപ്പഴ് പിന്നെ കരച്ചിലും ബെഹളവും മാക്സ് ആരുന്നു പോയതെ ഇത് ടെൺതിലൊക്കെ നാ നാല് എ പ്ലസ് ഒക്കെള്ള കവച്ചായിരുന്നു പക്ഷെ പ്ലസ് ടുന്ന് വന്നപ്പഴ്ത്തേക്ക് മാക്സ് പോയി അങ്ങനെ ഭയ്ങ്കര കരച്ചിലും ബഹളവും ഒക്കെ അങ്ങനെയന്ന ടൂറ് നമ്മ അവരില്ലാതെ അവര് വരുന്ന വരുന്ന എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് പോമ്പം ഭയങ്കര വെഷമല്ലേ അതോണ്ട് പിന്നെ നമ്മള് ക്യാൻസലെയ്തു പോണ്ടന്ന് വിച അ എന്തായാലും കഴിഞ്ഞിട്ട് ഒന്ന് പോണം ഒരുസം ഓണത്തിന്റെ വെക്കേഷൻ ആയി
ആ ആ
ഉ പിന്നെ ആള് എങ്ങനെണ്ട് യു കെ ജി യുകെജി മോളാണോ മോനാണോ
മോന് മോന് മോനാണ് മൂത്തത് മോളാണ അവിടുത്തെ
ആ ഇവിടെ മൂത്തത് മോളാ അവിടോ
ആ ഇവിടെ മൂത്തത് മോനാണ് മോനാണ് രണ്ട നടക്കത്ത്യാണ് മോള്
മോള് ആ ആ എങ്ങനെണ്ട് മോള് അടിയാണോ
മോളും മോനൊക്കെ ഭയ്ങ്കര അടിയാണ് അതൊള്ളൂല എല്ലാ സ്ഥൽത്തും അതുള്ളൂ തല്ലതെ തല്ലുടിക്കും കുഞ്ഞാണ കൂടുതൽ ചെല്ലണത് ആ അത് തന്നെ ആ അള്ളാ ആ രാത്ര്യൊക്കെന്താ ചോറാണാ
രാത്രിയിലെ ഇം രാവിൽത്തെ എന്തെലും ഉണ്ടങ്കി അത് കഴിക്കും അല്ലെങ്കി പിന്നെ ചോറ് അങ്ങനെ കഴിക്കാറില്ല പിന്നെ ച പ്പാത്തി ഉണ്ടാക്കും. അല്ലേ പിന്നെ കഞ്ഞി കഞ്ഞിയെക്കെ ഭയങ്കര ഇഷ്ടാ പുള്ളാര്ക്കും രാത്രിയിലെക്കെ കഴി
ആഹ് ആഹ് ആഹ് കഞ്ഞി ഇഷ്ടാലേ
കഞ്ഞി ഉം കഞ്ഞിയും പയറുംകൂടെ ഒരുമിച്ചിട്ട് വേവിക്കത്തില്ലേ വന്നോ മോൻ വന്നോ കുഞ്ഞ് വന്നോ
ഏഹ്
ആരാ സംസാരിക്കുന്നത് കുഞ്ഞു വന്നോ ആഹ് ഇന്നാ ശരിന്ന ഞാ മോടെ ബസ് വരാറായി അല്ലേ പിന്നെ വിളിക്കേ ആഹ്